ഹലോ-
ആഹ് കേക്കുന്നുണ്ടോ?
ആഹ് കേക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട്.
ആഹ് എം. എന്താ ഇങ്ങനെ ഇരിക്കുണു. ഇവിടെ ഒരു കുളത്തിലേ ഈ മഴ പെയ്തിട്ട് ആ വെള്ള എടുക്കണീ. അപ്പ ആഹ് വെള്ളണെങ്കിൽ കുളല്ല ഒരു കിണറാർന്നു പണ്ട് കിണറ് കുഴിച്ചി ഇട്ട് അത് കൊഴ കുളങ്ങാരന ഇങ്ങനെ വീണിട്ടേ അത് ഒരു കുണ്ടായി. അയ്ല്ല ആകെ ഈ മഴ പെയ്തിട്ട് ആകെ ചളിടക്ക ആഹ് വല്യ കുഴിയായി അതിലൊക്കെ ഇങ്ങനെ വേസ്റ്റ് ഒക്കെ കൊണ്ടയിടല്ലെ നമ്മള് ത്തിക്കാനുള്ളതുമ ഒക്കെ കൊണ്ട ഇടും പെട്ടെന്നല്ലെ മഴ ഉണ്ടായത്.
ഇപ്പാരുംവിളിച്ച് പറയത്തില്ലേ? ഇങ്ങനെ വേസ്റ്റ് അങ്ങനെ പൊതുസ്ഥലത്തി ഇട്ടുകൂടാന്നല്ലേ ഇപ്പൊ പറയുന്ന.
അല്ല അങ്ങനെയല്ല നമ്മളീഈ അടിച്ചുപരിയ ഇലകളൊക്കെ കൊണ്ടോയിട്ട്അയ്ലട ആഹ് നമ്മ വീട്ടിൽ തന്നെ ഇലകളെ കൊണ്ട് അങ്ങനെ കൊണ്ടു ഇടും ഇങ്ങട്ട് അത് കത്തിക്ക ചെയ്യ- പ്ലാസ്റ്റിക് അല്ലാത്തതൊക്കെ ഇങ്ങനെ കത്തിക്ക ചെയ്യ അപ്പ അത് ഇങ്ങനെ എലക്കെങ്ങ്ട് ഇതായിട്ട് അയ്ല് വെള്ളം നറഞ്ഞിട്ട് അത് ചീനീട്ട് ഇതാവാണെ
നല്ലതും-
ആഹ് അത്. സ്മെല്ല് വരിയാണി അപ്പൊ അത്പ്പ എന്താ ചെയ്യണ്ടറിയില്ല.
അല്ല പഞ്ചായത്തിനൊന്ന് പറഞ്ഞു നോക്കാനുണ്ട് മെമ്പറോട ഒന്ന് പറയാനു എന്ത്? ഇനി അങ്ങനെ കിടന്നാലേ പിന്നെ കൊതുകൊക്കെ മുട്ടയിട്ട് അസുഖങ്ങളൊക്കെ വരും വെള്ളം കി മെമ്പറോട് പറഞ്ഞാ ഒന്നി അത് വെട്ടി വിടിയോ എന്തെങ്കിലും ചെയ്യ്അല്ലെ മൂടിയോ- ആഹ് പറയണം പഞ്ചായത്ത് മെമ്പറോട് പറഞ്ഞാൽ മതി ആഹ് ഇ വേസ്റ്റ് നമ്മള് പ്ലാസ്റ്റിക് വെളിയിൽ കത്തികത്തില്ല എല്ലാം വസ് ല്ലാം നമ്മള് ഈ ഹരിതകർമ്മ സേന വരുല്ലാം അങ്ങനെ കൊടുക്കും ഉം.
ആഹ് അതാണെങ്കി ഉപയോഗിക്കാറുമില്ല. വെറുതെ ഇങ്ങനെ കിക്കലുണ്ടായിന്ന് ശരിക്കും ആഹ് സമയൊക്കെ ആകുമ്പോ ത്തിനും അതിൽ ക അങ്ങനെയൊക്കെ മാറ്റിയ ചെയ്യാറ പക്ഷെ പെട്ടെന്ന് മഴ വരി ഒന്നും ചെയ്യാനും പറ്റില്ല.
ആഹ് അതിങ്ങനെ അങ്ങനെ വൃത്തിയാക്കാറുണ്ടെ
ആഹ് ഹഹ ഹഹ് ച ചക്ക ചക്ക മാങ്ങൊക്കെ ഉണ്ടോ ചക്ക മാങ്ങയൊക്കെ ഉണ്ടോ നിങ്ങക്ക്?
ആഹ് മറ്റേ പുള്ളിയൊക്കെ ഉള്ളത് മാങ്ങയുണ്ട് ചക്കല്ല.
ആഹ്
ച പ്ലാവ്ണ്ട് അത് ചെറുതാണ് ആയിട്ട് വരണേള്ളു.
ആണ അത് ഇപ്പ മഴക്കാലത്തായിരിക്കും ചക്ക ചക്ക ആയി വരുന്നേള്ളോ അതോ? പ്ലാവ് വളർന്ന വരുന്നേള്ളന്നോ?
പ്ലാവ് വളർന്ന വരണള്ളൂ.
ആഹ് നിങ്ങക്ക് നിങ്ങളുടെ ഏരയയിലോട്ട് ചക്ക അധികം പിടിക്കത്തില്ലേ?
ആഹ പിടിക്കൊക്കെ ചെയ്യും എവിടെ എന്താ പറയാ കുഴ അവകരണേ ഈ സൈഡിലൊക്കെ വെച്ചിട്ടുണ്ടായിന്നോ അതൊന്നും ഉണ്ടായില്ല-
ഓ അങ്ങനെ വെള്ളം കെട്ടറുള്ള അടുത്ത് പ്ലാവ് പിടിക്കത്തില്ല. ഉം നമുക്കൊക്കെ ഇഷ്ടം പോലെ ചക്കയാ പ്ലാവും ഈത്ത ക്കെ പറമ്പിലൊക്കെ തനിയെ അങ്ങ് ചക്കക്കുരു ഒക്കെ നമ്മള് വാരിക്കളയത്തില്ലേ. ചക്കയൊക്കെ തിന്നിട്ട് അങ്ങനെ കിടന്ന് പിടിച്ചോളും ചക്ക പിടിക്ക ഇഷ്ടം പോലെ ചക്ക ആയാ മഴെയ്താ കൊറെക്കെ തമിഴ്നാട്ടാര് വെന്ന് മേടിച്ചോണ്ട് പോകും.
അതെ ചക്ക വറുത്തിട്ടൊക്കെ ബിസിനസ് ചെയ്യാറുണ്ടോ?
അങ്ങനൊന്നും ചെയ്യാറില്ല നമ്മുടെ ആവശ്യത്തിനൊക്കെ വർക്കാ ആഹ് നമ്മള് ആവശ്യത്തിന് വറുത്ത് കഴി
നമ്മള് വറുത്ത് കയിക്കൂല്ലേ അല്ല ഇപ്പൊതൊക്കെ നല്ല ബിസിനസല്ലേ നല്ല പൈസ ഇണ്ടായ്ന് ഈ കടേന്നൊക്കെ വാങ്ങ തന്നെ ആഹ് അങ്ങനെ ചെലപ്പോ ഈ വാങ്ങി കൊണ്ടോണോരൊക്കെ അങ്ങനെ ചെയ്യാവും തമിഴ്നാട്ടോരെക്കെ കൊണ്ട് കൊണ്ടോവും പറഞ്ഞില്ലേ
കൊണ്ടോം പിന്നെ നമ്മുടെ നാട്ടിലൊക്കെ ചക്കെ ആൾക്കാർ ഇങ്ങനെ വണ്ടിക്കാത്ത് വന്ന് എടുത്തിട്ട് ഏതേലും വീട്ടുകളെ കൊണ്ട് കൊടുക്കും എന്നിട്ട് ഒരു ചക്ക വെട്ടി വൃത്തിയാക്കി കൊടുത്താ ചിപ്സ് പരുവത്തിൽ അരിഞ്ഞു കൊടുക്കണം ചിപ്സിന് ലേച്ച അങ്ങനെ ഒരു ഒരു ചക്കക്ക് അമ്പത് രൂപ വെച്ച് കൊടുക്കും ആഹ് അങ്ങനെ ഒരാൾക്ക് എത്ര ചക്ക ചെയ്യാമോ അത്രെ ആൾക്കാര് എടുത്ത് ചെയ്യും
അതെ അതെവിടെങ്ങനെയാണ് തമിഴ്നാടോ?
അല്ല ന നമ്മട വീട്ടില എന്റെ അടു ത്തൊക്കെ ആൾക്കാര് ചക്ക ലോറിയിൽ കൊണ്ടുവന്നിട്ടേ ചോദിക്കും ചക്ക ആത് ക്ലീൻ ചെയ്ത് തരാവോന്ന് ചോദിക്കും
ആഹ് ആഹ്
വീട്ടിൽ വെറുതെരിക്കുന്നവരൊക്കെ അങ്ങനെ ചെയ്യും എന്നലും ആഹ് ചെലോര് അഞ്ചും ആറും ചക്ക എടുക്കും
അല്ല അങ്ങനെ കൊടുക്കാണെങ്കി അവിക്ക് നല്ല ലാഭം ഇണ്ടാവേരിക്കും എന്തേലുംക്കെ ലാഭം കാണാണ്ട്
ആ അല്ല അതെ അവര് അവരു ബിസിനസായിട്ട് ചെയ്യാണെങ്കിൽ ഒരാള് ചെയ്യാനില്ലേ അതൊര് ഷോപ്പിട്ട് ചെയ്യുവാണെങ്കിലും അയന് പിന്നാ റെന്റ് എല്ലാം കൊടുക്കണ്ടേ
അതെ അതുപോലെ ഇവിടെണ്ട് തിരി പഞ്ഞി കൊണ്ടന്ന് കൊടുത്തിട്ട് തിരി ഉണ്ടാക്കി കൊടുക്ക പഞ്ഞി നല്ല കെട്ട് കണക്കിന് ഇങ്ങനെ റോളാക്കി കൊടുന്ന് കൊടുക്കും അത് ഇങ്ങനെ ചെറി ചെറിയ പഴ് ഇങ്ങനെ കമ്പിയായിട്ട് തിരിച്ചിട്ട് അത് തിരി ആക്കിയിട്ട് ഓരോ പാക്കറ്റിൽ ചെറിയ ചെറിയ പാക്കറ്റിലാക്കും അതുരു ന്ന്ട്ടത് വെല്യോരു പേക്കറ്റിലാക്കും അങ്ങനാക്കി കൊടുത്ത് കഴിഞ്ഞാ നൂറ്റി അമ്പതോ ഇരുന്നൂറട്ടെ രൂപ ഇണ്ട്ന്ന് തോന്നുണു
ഓഹ് പഞ്ഞീന്ന് പറഞ്ഞാല് ശമ്മള് തലേണാക്കാത്തൊക്കെ വെക്കുന്ന
ആഹ് തലാ ആതൊക്കെ വെക്കണ പഞ്ഞില്ലെ അതെച്ചിട്ട് തിരിണ്ടാക്കി ക്ക ഈ തമിഴ്നാട്ടിലൊക്കെ നെയ്യിലിട്ടിട്ടാത്രെ അത് കത്തിക്ക നമ്മടെ നാട്ടിലങ്ങനെ എടുക്കില്ല നമ്മള് ഈ പിരിച്ച് പിരിച്ച തിരിയല്ലേ എടുക്ക ക്ക ഇവിടെ തമിഴ്നാട്ടിലൊക്കെ അവർക്ക് നെയ്യിലിട്ടിട്ടാണ് ദൈവത്തിനൊക്കെ അവര് വെയ്ക്ക ഉം നമ്മടെ നാട്ടിലുണ്ട് തോന്നുണു പക്ഷെ നമ്മളൊക്കെ വിളക്കില് മറ്റേ വെളക്കെണ്ണ ഒഴിക്കല്ലേ ചെയ്യ അവര് നെയ്യില് ആ അവര് നെയ്യലിടാ ആവുമ്പം കൊറേ നേരം നിക്കൂത്രെ ആ തിരി അവർക്ക് നല്ലതാണ് നമ്മള് വെറുതേങ്ങനെ തിരിച്ചു കൊടുക്കും പിന്നെങ്ങനെ തിരിയാവകാരണം തന്നെ ഇപ്പൊ ലേഡീസൊക്കെ ആവണച്ചെങ്കിൽ ഇങ്ങനെ പീരീഡ്സ് പീരീഡ്സിന്റെ ടൈമിലൊന്നങ്ങനെ ചെയ്യാറില്ല്യോന്നുണു ഇവിടെള്ള കൊറച്ച് പേരങ്ങനെ ചെയ്യാറിണ്ടേ അവർക്കൊരു ഭക്തിയുള്ള കാരണമായിരിക്കാം അങ്ങനെ ചെയ്യാത്തത് ആഹ് അങ്ങനെയൊക്കെ ചെയ്യണ കാണാം അമ്പലത്തിക്കല്ലെന്ന് വിചാരിച്ചിട്ട് ആഹ് അങ്ങനൊക്കെ ചെ ആഹ്
അങ്ങൻത്തുള്ള കാര്യം
അതെ ആഹ് ആഹ് പ്പൊ ആ ദിവസങ്ങളിലൊന്നും ചെയ്യ്ന്ന കാണാറില്ല
ഓഹ്
പിന്നെ വേറെണ്ടൊരു ഒരു ബെനിയൻ പോലെ ആ ബെനിയന്റെ ഒരു കഷ്ണം വെട്ടിയിട്ട് അയിന്റെ ബേക്ക്‌ അയ് ഇങ്ങനെ നൂലിങ്ങനെ എടുക്കൂലൊ നൂലങ്ങനെ എടുത്തിട്ട് ഗ്രീസൊക്കെ തൊട യ്ക്കാൻ എടുക്കൂലെ നമ്മളൊരു സാധനങ്ങനെ സ്പോ ഒരു തുണി അങ്ങനെ ആക്കി കൊടു ക്കാ ആ നൂലിങ്ങനെ പിന്നി പിന്നി പിന്നീട്ട് അതൊരു ചാക്കില കൊണ്ടന്ന് കൊട്ക്ക ആ ബനിയന്റെ അതിങ്ങനെ ചാക്കില്ണ്ടാവും അതിങ്ങനെ നമ്മള്ങ്ങനെ വലിച്ച് വലിച്ച് വലിച്ച് കൊടുത്ത് ക ഴിഞ്ഞ് കയിഞ്ഞാല് അതിന് ഇത്രെരെ എമൗണ്ട് കൊടുക്കും പക്ഷെ അത് വലിച്ചെടുക്കൻ കൊറച്ച് ഒരു ബ്ലഡും കാര്യങ്ങളൊക്കെ കൊടുക്കും പക്ഷെ അത് വലിച്ചെടുക്കൻ കൊറച്ച് ബുദ്ധിമുട്ടായി ഇന്ക്ക് തോന്നിട്ട്ണ്ട്. ഇവടെ തറവാടിന്റെ അവിടെക്കെങ്ങനെണ്ടേ അപ്പോ
അല്ല അതിങ്ങനെ വലിച്ചെടുത്ത് നമ്മള് സെപ്പറേറ്റ് ആക്കി കൊടുക്കണോ?
ആഹ് സെപ്പറേറ്റ് ആയി ആക്കിട്ടിങ്ങനെ വേറെ ചാക്കിൽക്കാക്കി കൊടുക്കാ
ഓഹ് അതെന്തിനാ അവർക്കെന്ത് യൂ അവർക്കെന്ത് യൂസ് എന്തുവാ അത് കൊണ്ട് പോകുന്നത്
ഈയ്യ് ഈയ്യ് മറ്റേ വണ്ടികളുടെ എഞ്ചിനീയേഴ്സൊ
ആഹ് ആഹ് ആഹ് ആ ഹ് ഓഹ് മെ ക്കാനിക്ക് ആഹ് ശെരി ആ മനസ്സില ആ അതായിരിക്കും ആഹ് അതീ നമ്മുടെ വീടുകളില് ആരിം നമ്മുടെ വീട്ടിലൊക്കെ വന്ന ആൾക്കാര് ചോദിക്കത്തില്ലേ പഴയ തുണിയുണ്ടോ അനാഥാലയ ത്തില് കൊടുക്കാനന്നൊക്കെ പറഞ്ഞ് മേടിക്കുവല്ലേ ആഹ് അപ്പം ആൾക്കാര് പറയാ ല്ല അവരി അവരിത് മേടിച്ചൊണ്ടോയിട്ടെ ഈ ഈ ആഹ് എന്ത് വണ്ടി പണി ത്തൊക്കെ കൊടുത്താല് അവര് എടുക്കുവോന്ന് തൂ ക്കി എടുക്കൂന്ന്, അങ്ങനെയൊക്കെ പല യൂസ്
പലെ ആളുകള് ചൗ ട്ടിയൊക്കെ ഇണ്ടാക്കും അത് ഇങ്ങനെ തുണികള് കൊണ്ടോവും കൊണ്ടോയിട്ട് അതവരോരു കളറില് മുക്കും നല്ല ഒരേ ടൈപ്പ് തുണികള് സെപ്പറേറ്റ് മാറ്റി യിട്ട് ഓരോ കളറില് മുക്കും എന്നിട്ട് അവര് ചൗ ട്ടിയൊക്കെ ഇണ്ടാക്കും നെയ് ഇങ്ങനെ ഡിസൈനായിട്ടുള്ള ചവിട്ടികളൊക്കെ ഇണ്ടല്ലോ പക്ഷെ നമുക്കത് കണ്ടറിയില്ല അത് പഴയ തുണിയോണ്ടാണ് ചെയ്തേന്ന്
ചെയ്തേന്ന് ആഹ് ഈ പഴയ തുണിമേടി ക്കാൻ വരുമ്പോ നമ്മള് വിചാരിക്കും വീട്ടിലത്രയും സ്ഥലം ഒഴിഞ്ഞിട്ടുല്ലോ നമ്മ നമ്മള് കൊടുക്കത്തില്ലേ ആഹ് അവരതുകൊണ്ട് ബിസിനസ് ചെയ്യണ്ടാ ആഹ് ആഹ് ആഹ്
അത് നല്ലൊരു കാര്യാണ് ട്ടോ നമ്മുടെ വീട്ടത്തെ തുണി പോവും ചെയ്യും അവർ ക്കൊരു ബിസിനസ്സാവും ചെയ്യും. ഇപ്പൊ പ്ലാസ്റ്റിക്കും അങ്ങനെയാണല്ലോ പ്ലാസ്റ്റിക് നമ്മള് നമ്മുടെ വീട്ട്ന്ന് പോ പോട്ടേ വിചാരിച്ചിട്ട് നമ്മള് കൊടുക്കുണു അതവര് റീ യൂസ് റീസൈക്കിൾ ചെയ്യല്ലേ ചെയ്യ്ണത് ഓരോരോ കാര്യങ്ങളൊ ചെയ്യാന് അല്ല അത് നല്ലതാണ്.
അത് നല്ല കാര്യാ അമ്പത് രൂപ കൊടുത്താലും വേണ്ടില്ല ഒരു മാസത്തെ മൊത്തം പ്ലാസ്ടിക് അത് നല്ലതാ അത് അമ്മളത് ഉപ ക പണ്ടൊക്കെ കത്തിച്ചല്ലേ കളയുന്നേ കത്തിച്ച് കളഞ്ഞാൽ എന്തെല്ലാം ദോഷ പ്രകൃതിക്കും ദോഷവാ നമ്മുക്കും ദോഷോവാ ഹ്മ്മ് നമ്മുക്കന്നെ ആഹ് അതെല്ലാ ആ പ്ലാസ്റ്റിക് കത്തിക്കുന്ന ആ സ്മെല്ല് കേട്ടാ തന്നെ നമുക്ക് തല പെരുക്കുല്ലേ
ആഹ് ആഹ് ആ സ്മെല്ലും കേട്ടുടാന്നാ പറയ്ണത് ആരോഗ്യത്തിന് നല്ല ദോഷതാ ആഹ്
അതുകൊണ്ട് ഇപ്പന്തായാലും അത് അങ്ങനെ ഒരു കാര്യമുണ്ട് നമുക്കൊക്കെ മാസം ആദ്യം തന്നെ വരും.
ആഹ്
ആദ്യം തന്നെ വന്ന് പ്ലാസ്റ്റിക് എടുത്തൊണ്ട് പോകും.
ആഹ് പിന്നെ ഈ പ്ലാസ്റ്റിക് ഇല്ലാത്തവരുടട്ത്തും ഇങ്ങനെ പൈസ വാകുങ്ങ്ണത് നല്ലതായി തോന്ന്ണ്ടോ?
ഇല്ല ഇല്ല, നമ്മളൊക്കെ വീ കൂടക്കൂ അപ്പങ്ങ് നമുക്ക് വീട്ടിലോട്ടൊക്കെ പോകും. അന്ന് ചെലപ്പോ ഒരു മാസമൊക്കെ വീട് അടച്ചിട്ടേക്കും എന്നാലും വന്ന് പറയ കഴിഞ്ഞ മാസം ഞങ്ങള് ഇല്ലായിരുന്ന് പ്ലാസ്റ്റിക്കും ഇല്ല നമ്മള് വീട്ടിലും ഇല്ലെന്ന്
ആഹ്, ആഹ് അതിക്ക് നല്ലതായി തോന്നല്ല കാരണം നമ്മള് വീട്ടില് ഇട്ക്ക്ണില്ലെങ്കില് അപ്പൊ അത് കൊടുക്കേണ്ടാവശ്യല്ല. പക്ഷെ അങ്ങനെ കൊറേ പേര് പറഞ്ഞിട്ട് തല്ലൊക്കെ കൂട്ണെ ഞാൻ കണ്ടിട്ടുണ്ടേ. ന്നമ്മളങ്ങനെ നോക്കില്ല്യാട്ടോ. ആ വെർതേ തല്ല് കൂടണ്ടല്ലോന്ന് ചാര്ച്ചി പിന്നെ അവരിങ്ങനെ നടക്കല്ലേ പക്ഷെ നമുക്കൊരു നമുക്കൊരാളൊരു ഉപകാരം ചെയ്യുമ്പളല്ലേ നമുക്ക് അതൊരു കാശ് കൊടുക്കണ്ട ആവശ്യള്ളൂ.
ആ സത്യം അത് അമ്മള് വീട്ടി പ്ലാസ്റ്റികില്ല അമ്മള് കൊടുക്കുന്നില്ല പിന്നെ എന്തിനാ പൈസയ്ക്കുന്നെന്ന. ന്നേരം അപ്പ ഞാ അങ്ങനെ ചോയ്ച്ച് ഉം അപ്പൊ അവര് പർ ഞ്ഞ് ഞക്ക് പഞ്ചായത്തീന്ന് പറഞ്ഞെയാണെന്ന് നമ്മടെ പഞ്ചായത്തീന്നങ്ങനെ പറഞ്ഞതാ?
ആ അയ്ന് പഞ്ചായത്ത് അങ്ങനെല്ല വിചാരിക്ക്ണ്ടാവേയ് എല്ലാ വീട്ട്ലും ഇപ്പ എല്ലാവരും പ്ലാസ്റ്റിക് വാങ്ങ്ണോരാണ് അപ്പൊ ഒരു പ്ലാസ്റ്റികെങ്കിലും അവ്ടെണ്ടാവാണ്ടിരിക്കില്ല അവര് തരാണ്ടിര്ന്ന്ട്ട് പൈസ തരാൻ മടിച്ചിങ്ങനെ ചോയ്ക്കാൻ അതായത് തരാണ്ടിരിക്ക്യോവും ന്നിചാര്ച്ച്ട്ടാവും ചെലപ്പോ.
ഇവര് പറയുന്നേ ഇവർക്ക് ശമ്പളം കൊടുക്ക്ന്നതും നമ്മള് കൊടുക്കുന്ന കളക്ഷനീന്നാന്നാ പറയ്ന്ന്ത്.
ആഹ്.
ആഹ് പഞ്ചായത്തില് ഫണ്ടൊക്കെ ഉണ്ട് എന്നാലും അവര് പറയുന്നെ ഇങ്ങനെ.
അല്ല ചെലര് ചെലപ്പണ്ടാവും ചെല വീട്കൾലെ ഇപ്പൊ രണ്ടു മാസം കൂടുമ്പോ കൊറേ കൂട്ടി കൊട്ക്കാന്ന് വിചാരിച്ചിട്ട് അതായത് അമ്പത് രൂപ കൊട് ക്കണ്ടല്ലോന്നിചാരാച്ച് ചെൽപ്പോം കൊട്ക്കാണ്ടിര്ക്ക്ണ്ടാവ്വെ അപ്പൊ ഈ ആ എല്ലാ മാസും അമ്പത് രൂപ ചോയ് ക്ക്യാണിച്ചെങ്കെ അവര് അമ്പത് രൂപ വെർതെ കൊട്ക്കണ്ടല്ലോ എന്തേലും പ്ലാസ്റ്റിക്കൊട്ത്ത് കൊട്
വന്ന് ആ അതായിരിക്കും ഞങ്ങള് പർഞ്ഞ്ങ്ങനെ റൈസ് അന്ന് ഞാൻ പർഞ്ഞ് നമ്മള് വീട്ടിലില്ലാത്തെന്നാ ഇവിടല്ലാത്തത് കൊണ്ടാ നമ്മള് പറയും. ഇന്നട്ട്ങ്ങനെ കഴിഞ്ഞ മാസം വന്നപ്പിങ്ങനെ പർഞ്ഞിട്ട് പോയി.
ആ പിന്നെ പ്ലാസ്റ്റിക് നമ്മടെ വീട്ട്ല്ണ്ടെങ്ക അത്ട്ത്തെച്ച്ട്ട് കൊട് ത്തയ്ഞ്ഞാല് നമുക്ക് നല്ല പൈസ കിട്ടൂട്ടോ. നമ്മക്ക് പൈസ കിട്ടും ആ ഞങ്ങക്ക് ഇന്നാള് കൊട്ത്തിട്ട് അർനൂറ് രൂപ കിട്ടി.
ഓഹ് അത്രയും കിട്ടീല്ലേ ആ.
ണ്ടാർന്ന് അതായത് കുപ്പികളും കുട്ടികൾടെ കളിപ്പാട്ടും അതും ഇതൊക്ക്യായിട്ട് ഫാന്റെ ഡോറും അങ്ങനിങ്ങനിം കൊറേ സാനങ്ങള്ണ്ടാർന്നു. അതൊക്കെങ്ങട്ട്ട്ത്തെച്ചിട്ടങ്ങട്ട് കൊട്ത്തപ്പൊ അറുന്നൂറ് രൂപ കിട്ടി അത് വീട്ടിക്ക് വെര്ന്നോര്ക്കല്ല നമ്മളവ്ടെ
കൊണ്ട്കൊട്ക്ക്ന്ന ആ കൊണ്ട് കൊണ്ട്ക്ക്ന്ന അതീ കമ്പി അങ്ങനെ ഓരോന്നിനും ഓരോന്നിനും പ്രത്യേകം പൈസയാണ്. കുപ്പിക്കൊക്കെ ആ കുപ്പിക്കൊക്കെ കിലോ ഇത്ര രൂപ. പിന്നെ അങ്ങനെ ഓരോ ഐറ്റം തിരിച്ചാണ്. പിന്നീ ചെമ്പ് കമ്പിയൊക്കെ ഇല്ലേ അതിനൊക്കെ നല്ല വെല കിട്ടും.
ണ്ട്ലേ.
ഇലക്ട്രോണിക് സാധനങ്ങൾക്ക് എല്ലാങ്ങനെ അവര് ഓരോ റേറ്റ് വെച്ച് തൂക്കിയെട്ക്ക്ന്ന്ത്.
ആ ന്നാ ഞാൻ വിളിക്ക്യാട്ടോ.
ഓ ശെരി ശെരി.